ഹലോ ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കണെണ്ട്
ന്ന് നല്ല മഴേ
ആഹ് അത് ശരി മയ ആയാ ഇങ്ങക്ക് റേഞ്ച് കൊറവുണ്ടാവൂല്ലേ
ക്ക്യറിയില്ല മഴ പെയ്യുമ്പം കാണാ റൈഞ്ചിനൊരു ഇഷ്യു അതാ ചോയ്ച്ചേ കേക്കണില്ലേന്ന്
ആഹ് കേൾക്ക്ണ്ട് കേൾ ക്കണ്ട് എന്നിട്ട് ഡിന്നർ സെറ്റ് ഇങ്ങട്ട് എന്താ വാങ്ങിയത് ഇങ്ങട്ട് പൊട്ട്ണയ്മ്മ പുള്ളിയൊക്കെണ്ടോ
പൊട്ടണെയ്മ്മ പുള്ളി ഞമ്മളെ ഫ്ലവർ ഒക്കെല്ലെ വേസില്ലേ ആ അത് വ അതുപോലെ ഐക്കില്ലെ പിന്നെ ആറ് പ്ലേറ്റ് ആറ് ചെറീ ഞമ്മള് എറച്ചിട്ക്കണ സൈസ് പിന്നതുപോലെ കറിപാത്രം പിന്നതുപോലെ ചെറിയ ബൗളില്ലെ നമ്മളെ അച്ചാറ് തൈരിനൊക്കെ
അതാണല്ലെ
ആഹ് അങ്ങനെ എല്ലാ സെറ്റും കൂടിയത് ആയിരത്തി സംതിങ് ആയിക്കണ് രണ്ടായിരത്തിന്റെ അടുത്ത്
ഏയ് അയ് ശരി എന്ന എന്നാ കുടീരിക്കല് ഇന്നലെയ്നൊ
കുടീരിക്കൽ ഇന്നലെയ്നി ഇന്നലെ രാവിലെയ്നി ഒൽക്കോല പള്ളീന്ന് അച്ഛനൊക്കെ വന്ന് ആഹ് രാവിലെ പരിപാടിയെനി രാവിലെ പരിപാടീച്ചാല് ഓലെ ബാക്കി ഓല ഏട്ടത്തിയാള് ചേച്ചിന്റെക്കൊര് ഏട്ടത്തിണ്ട് ഒരേട്ടണ്ട് അപ്പ അവരൊക്കെ ഉച്ചച്ചോറും കഴിഞ്ഞിട്ടാ പോയത് പിന്നെവലെ ചെങ്ങായിമാരെ ഫ്രണ്ട്സ് ചെക്കന്മാരെ ഫ്രണ്ട്സക്കെണ്ട് അപ്പ ഓലൊക്ക ഉച്ചക്കത്തെ ചോറിനെണ്ട് അപ്പ ചോറൊക്കെ ഏൽപ്പിച്ചാ അപ്പ രാത്രിക്കക്കുണ്ട് അതുപോലെന്നെ അത് ബിരിയാണി ആയിരുന്നു അപ്പം പിന്നെ അതൊക്കെ കഴിച്ച് ഒമ്പതര ആയിക്ക്ണ് ഞാൻ അവിടുന്ന് പോന്നപ്പൊ
ഏഹ് അയ് ശരി കുട്ട്യാളിം കൊണ്ടയ്ലെ ഇങ്ങള്
കുട്ട്യാളും ഉമ്മിം എല്ലാരും പോന്നീനി ഞങ്ങളെല്ലാരും പോയിനി ഞങ്ങളാദ്യം എടവണ്ണ പിന്നെ അങ്ങാടി പോയി സാധനം വാങ്ങി പിന്നെ ഞങ്ങള് വന്ന് അവിടെ പോയി പിന്നെ അപ്പോത്തിന് ചേച്ചിക്ക് ചേച്ചിന്റെ കയ്യിൽ ഇന്നെലെന്തോ ഒരു കത്തിയെറ്റിയിക്ക്ണ് എന്തോ എവിടുന്നേയാവോ
ആഹ്
എന്നട്ട് സ്റ്റിക്കറക്കെ ഒട്ടിച്ചിക്ക്ണ് അപ്പൊ പിന്നെ ഞാന് കഴിച്ച പാത്രും ഇതൊക്കെ ഒന്ന് അവിടെക്കെ റേ ക്കും ഇതൊക്കൊന്ന് റെഡിയാക്കാനും ഒക്കെ ഒന്ന് കൂടിക്കൊടുത്ത് ആഹ് അതന്നെ ഒക്കെ കൂടിക്കൊടുത്ത് പിന്നെ അയ്ന്റെ അടീല് അപ്പോത്തിന് പുതിയ കട്ടില് വന്നിട്ടില്ലേനി ഒരു റൂമ് കട്ടില് വന്ന് അപ്പെന്റെ ഹസ്ബൻഡും ഒക്കെ കൂടിക്കാണ്ട് എല്ലാരും കൂടി ‌ക്കി അങ്ങനെയൊക്കെ ഓരോ പണികളായപ്പോ ആഹ് പിന്നെ നേരം വൈകി ഇവട ത്തിയേപ്പോത്തിന് അറ്യു അങ്ങനെ ആയി പോന്നു എതാലും
ഏഹ് എല്ലാ പണിം കയ്ഞ്ഞിട്ടില്ലേ വീടിന്റെ
ആഹ് കൊയപ്പല്ലാത്ത രീതീല് ഇഞ്ഞ് ഡോറുകളൊക്കെ വെക്കാണ്ട് അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പറയ ഉം അയിൻ്റെനും അങ്ങനെന്നെട്ടോ ഇൻ്റെ വീട്ടില് ആഹ് സാനും കൊഴപ്പൊന്നുല്ല ഓലാ ഏട്ടന്മാരും അനിയന്മാരും ഓലൊക്കെ സാധനൊക്കെ കൊണ്ടന്ന ഉം എല്ലാരും എല്ലാ സാധനും കൊണ്ടന്നൊക്കെയ്തു
ഏഹ് എല്ല വല്യ പരിപാടി ഇണ്ടായ്നൊ അപ്പോ
ഇല്ലേ പരിപാടിയാക്യാണ്ട് ഇണ്ടാക്കീട്ടെന്നെല്ല ഇവല് ഏ ട്ടൻമാരും അനിയന്മാരും ഇവല് മാത്രം കൂടിയട്ടാണ് ആഹ് അയ്ന് ചേച്ചിന്റെ ഒരു മോള് ഗൾഫിലാണെ അപ്പൊ ഓള് വന്നിട്ട് പരിപാടി ണ്ടാക്കാർഞ്ഞ്ക്കാണ്ട് ഓള് നെലോൾചാ ആഹ ഞാന് കൂടാതെത്താണ് ന്നൊക്കെ ർഞ്ഞ് ആഹ് അവള് ജോല്യ അവിടെ ജോലി എ എന്നെയ്യാണ്. ഓൾപ്പ പോയിട്ട് ഞങ്ങള് ഒന്നര വർഷായി. അല്ല ഓൾ ഈ ഉം ഓള് ഈ ഫുഡിന്റെ ഫുഡിന്റെ ഒക്കെ ഒരു എന്തോ ഒരു പുട്ട നോളജില്ലേ അതക്കേണ് ആഹ് ഓൾ അതൊക്കേണ് പഠിക്ക്ണേ അവിടെ ജോലി ചെയ്യാണ്പ്പൊ ഓൾ ഡിസംബർലാ വെരൊള്ളൂ അപ്പം കയറി ഇരുന്നാ മതി അത് അതു വരെ വെറുതെ വാടകീം കൊടുത്ത് വാടകേണങ്ക അയ്യായിരത്തി അഞ്ഞൂറ് രൂപേണ്
ഏഹ് അഹ് ശരി ഇങ്ങളെത്ര എത്ര ഇങ്ങട്ട് നിന്നത് അങ്ങനെ വാടേക്ക്
ഞങ്ങളും നിന്ന്ണ് ഒരു വർഷം ഒരു വർഷം ച്ചും രണ്ടു മാസോ അങ്ങനെയോ ഞങ്ങളും നിന്ന് ആഹ അപ്പൊ തിനാണ് വീട് പണി കഴിഞ്ഞു പോന്നത് ന്നാലും ഞങ്ങൾതെ ഇഞ്ഞൂണ്ട് പണികളൊക്കെ ബാക്കിയാണ് ഏഹ്
ആഹ് പൈസ കിട്ടീലെ അന്ന് എത്ര കിട്ടിയെ
ആ പൈസ ഒക്കെ കിട്ടി പൈസ ങ്ങളെ വീടിന് അയ്മ്പതോ ന്നാപത്തൊമ്പത് ലക്ഷം കട്ടി പിന്നെ ഈ സ്ഥലം വാങ്ങീല്ലേ സ്ഥലം വാങ്ങി വച്ചാൽ ഒന്നര ലക്ഷത്തിന് നമ്മൾ സ്ഥലം വാങ്ങണത്. പതിനഞ്ചര സെന്റ് ഇണ്ട് ആഹ് അപ്പ തന്നെ കണ തും മൊമതേ എകദേശ ആയി.
നിങ്ങൾ വേറെ സ്ഥലം വേറെ പൈസ കൊട്ത്ത് വേറെ സ്ഥലം വാങ്ങി കഴറ്റില്ലേ
ആഹ് പിന്നെ ഇപ്പ ഞങ്ങൾ വേറെ പുതിയ സ്ഥലം വാങ്ങി അയിൽ വീട് വെച്ച് അയിൽ കെണറുത്തി അമ്മക്ക് എല്ലതും വാണ്ടേ അമ്മളൊരു വീട്ടിക്കണ്ട് വരുമ്പോ നമ്മക്ക് കെണറായാലും ഒക്കെ നോക്കുമ്പോളൊക്കെ പറഞ്ഞാതിര്യ
തോക്കി ഇങ്ങട്ട് അങ്ങന സാധനങ്ങളൊക്കെ ഇങ്ങള് മൊത്തത്തിലൊഴ്ച ച്ചിട്ടുണ്ടാവുലേ വാടക വീട്ട്ക്ക് ഒഴ്ച്ചക്കേനി
ആഹ് ഫുള്ളായിട്ട് അമ്മളെ വീട്ന്നൊക്ക ഒഴിച്ചൊട്ക്കണേ
ആഹ് ഫുള്ള് ഒഴിച്ചെടുക്കണോ
വെള്ള ഒഴിചൊട്ക്കണം നമ്മളെ വീട് ഇപ്പളും പൊളിച്ചിട്ടില്ല ആഹ് തറവാട്ടും വീട അല്ല ഞങ്ങൾ തറവാട്ടും വീട് പൊളിച്ച് വേറെ വീട് കഴിക്കതായിരുന്നു ആ പക്ഷെ അത് ചെറിയ വീടായിരുന്നു ട്ടോ അത് ഇപ്പത്തെ ആപേക്ഷിച്ചു നോക്കുമ്പോ ഇൻക്ക്‌ ഇപ്പ കയറ്റത് അൽഹംദുലില്ല റാഹത്ത് തന്നേണ് പറയും ഞാൻ കാരണം ഇൻ ക്കവിടെ രണ്ട് റൂമ് ഒര് ചെറിയരു ഹാളും, സ്വിറ്റ് ഔട്ടും
ഉം ഉം ഉം
അതുപോലെ ഉള്ള ഇനി ഒരു ചെറിയൊരു അടുക്കളീം അത് മാത്രേ ഉള്ളൂഇനി ക്ഷ പക്ഷെ എന്നാലും രണ്ട് ബാത്റൂം അതിൽ രണ്ട് ബാത്റൂമ ഒക്കെയിട്ട്
ആഹ് അങ്ങനെ ഇണ്ടായിനോ അത് ഇങ്ങട്ട്പ്പോ പൊളിച്ച് നെരത്തി അവിടെ
എങ്ങനെ ഇല്ലേ ഒന്ന് ഒന്നും ചെയ്തിട്ടില്ല അവിടെ
ഏഹ്
ഇപ്പളും ഒന്നും ചെയ്തിട്ടില്ല. ആ വീടൊക്കെ ഇപ്പളും അതുപോലെ തന്നെ ഉണ്ട്
ആഹ് ആഹ് ആഹ്
പൊന്നൊഒരു കുഴപ്പും ഇല്ലാതെപ്പോളും ഞങ്ങൾ പറയും വാടക്കോ ഇത് അയിലന്നെ നിന്നിട്ട് ഓൽ വാടകൾ ഇപ്പപ്പോന്നും പൊളിച്ചൂല്ല എന്നുണ്ടങ്കെ നമ്മള് വെർതെ വാട
ആഹ് വെർത പാടക്ക് പോണ്ട ആവശ്യല്യ ഓൽ അന്നന്നെ ഒഴിച്ചാൻ പറഞ്ഞിട്ടുണ്ടാവൂലേ പൊളി ച്ചുമറഞ്ഞിക്കാണ്ട്
അല്ല ഓൽക്ക് ഞമ്മക്ക് പൈസ കേറണം എന്നുണ്ടെങ്കില് ഞമ്മള് ആഹ് ഒയിഞ്ഞി കരന്റ് അമ്മള് കെരണ്ട് ഉണ്ടാവല്ലോ അമ്മളെ വീട്ട്ല് അത് അമ്മള് കെ എസ് ഇ ബി പോയിക്കാണ്ട് അയിന് കട്ട് ചെയ്ത്ക്ക്ണ് നില്ലൊരു പേപ്പ പോയി വാങ്ങിയിട്ട് ഇങ്ങട്ടൊക്കെ അത് കിട്ടുള്ളൂ
ആഹ് കിട്ടൊള്ളൂ
ആഹ് അപ്പ അങ്ങനീം റിസ്ക് ഇട്ക്കുമ്പോ
അത് ഓരോ സാധനം പോണീനൻസര്ച്ച് അങ്ങനെ കിട്ടൂല്ലേ
എങ്ങനെ
അമ്മള് വീട് പോണെന് വേറെ കെണർ എന്തേലും ഇണ്ടെങ്കി അങ്ങനെ വേറാര്ക്കും കിട്ട്ണില്ലേ
ആഹ് അയ്ന് ഞങ്ങളീല് കെണറൊന്നുല്ലെനിം കാരണം കാരണന്മാരെകൊപ്പല്ലേ അപ്പൊ രണ്ടാമത്തെ കാക്കാന്റീലേനിം കെണറൊക്കെ
ആഹ് ആഹ്ആഹ് ങ്ങട്ട് ഇങ്ങളെ മൂത്തച്ചന്മാരതോ ഓൽതോ എല്ലാര്തും പോയോ അങ്ങനെ
ത് മൂന്ന് പെരക്കാരും പോയിന് ഞങ്ങൾത്
ആഹ് അങ്ങത്ത് പോയി ആഹ് ആഹ് ആഹ് അല്ല അവ്ടെ ഞാൻ ഇന്റെമ്മാന്റെ ഏട്ടത് ത്തിന്റെ മകൾത് അതേമാരി ഓൾതും പോയിണേ ഇങ്ങട്ട് ഓൾത് കെണറും വീടൊക്കെ മൊത്തത്തില് പൊയ്ക്കേ പുത്യെ വീട് കയറ്റിക്കാേണ്ട്ക്കേനിം രണ്ട് നെലന്റെ വീട് വാർപ്പ് കഴിഞ്ഞിട്ടാെള്ളേനിം
ഏഹ്
ഇങ്ങട്ട് കെണർ െന്റാം കെണർന്
ആഹ് കെണർനൊറ്റക്കല്ലേ ഞമ്മള അമ്മള തൊടൂലി എന്താണോ ഒരു ഫ്രൂട്ട്സിന്റെ മരല്ലേ ഇനിപ്പോ ഒന്നും ഇല്ലേലും വേണ്ട റംപൂട്ടാന് ഇല്ലെങ്കിഒരു മൂച്ചി തയ്യ് ഒരു തെങ്ങും തൈ അതെങ്ങന് വല്ല്യ തെങ്ങിനൊക്കെ പതിനാറുപ്യക്കെ ഇണ്ട്
ആഹ് ഇണ്ട് ഉം ഉം ഓൾക്ക് അങ്ങനെന്ന് എത്ര ഒരു കോടിയും എത്ര ലക്ഷോം ആണ് അന്ന് കിട്ട് ട്ടേത് ഓൽക്ക് മൊത്തം പിന്നെ കെണർന് പാെർത്ത്
അതാണതെ ഇത് കാരണം ഞമ്മക്ക് ഇത്ണ്ടായതാേണ്ട് മാത്രം കാര്യല്ലല്ലോ
ആഹ് ഇല്ലല്ലോ അതന്നെ ഓൽക്കന്ന് അങ്ങനെ കിട്ട് ട്ടേത് അതാ ഞാൻ ചോയ്ച്ചത് ഇങ്ങക്ക് സപ്പറേറ്റ് സപ്പറേറ്റ് വേറെ വേറെ കിട്ട് കിട്ടീലേയ്ച്ചത് അപ്പം
ആഹ് ഞങ്ങക്ക് സപ്പറേറ്റ് ചോയ്ച്ചാ ഞങ്ങക്ക് ഒന്നുംല്ല ഈ പർഞ്ഞ ഞങ്ങളെ ഈ ഇരുവ സെന്റില് മൂന്ന് വീടാ കടക്ക്
ആഹ് മൂന്ന് വീ
ആഹ് കാര്നോമ്മാര് രണ്ടാളും ഞങ്ങളും പിന്നെ അയ്ലൊരു നാത്തൂന്ല്ലോരി ഇവടെ കൊ ർച്ച് സ്ഥലം ഒഴിച്ചൂട്ട്ണ്
ആഹ് ഒഴിച്ചും ചെയ്ത് ആ വാത്ത് മൊത്തം പോയോ എന്നങ്ങനെ ആ ഏരിയ മൊത്തം പോയോ
എങ്ങനെ
നിങ്ങള ആ ഏരിയ നിക്ക്ണ ഏരിയ മൊത്തത്തില്ള്ള ആൾക്കാര്തും പോയിറ്റ്ണ്ടാവുല്ലേ
ആഹ് ഞങ്ങൾത് കൊറച്ച് ആഹ് കൊർച്ച് ഞങ്ങള മൊകൾല്ലോലൊക്കവട്ന്ന് പൊയ്ട്ടേ അവ്ടെത്തന്നെ ഇണ്ട് അല്ലാത്തോല് ഫുള്ള് നമ്മളെ തൊട്ട് ചാരില്ലാേല് ഫുള്ള് ഞാൻ പറഞ്ഞിലെ പ്പ ഈ ചേച്ചിന്നൊക്കെ ഈ ചേച്ചി ഞങ്ങളൊക്ക തൊ ട്ട ചാരി ഇന്റെ അട്ക്കളന്നെ ചേച്ചിയാണ് പറഞ്ഞമാതിരേനിം കാരണം അത്രക്കും സ്പെയ്സൊള്ളേനിം ഞങ്ങള് തമ്മില് ഭയങ്കര അറ്റാച്ച്മെന്റും എയ്നി അതോണ്ട് അമ്മക്ക് അട്ത്ത്
ഇപ്പ ഇങ്ങട്ട് ഓല് പ്പൊട്ക്കാേ ആചേച്ചി ഇങ്ങട്ട്പ്പൊട്ക്കാ താമസം ഓലെ ഇങ്ങളെ എട്ത്ത്ന്നാ എട്ത്ത്ക്കാ വണ്ടീ പോണോ
ഞങ്ങളെ എട്ത്ത്ക്കെന്നെണ് പക്ഷെ ഞങ്ങക്ക് നടക്കാല കൊറച്ചൊരു ദൂരൊള്ളൂ
ആഹ് ഒള്ളൂ
വല്ല്യ പ്രശ്നം ഇല്ലാത്ത രീതിയില് ഞങ്ങളെട്ത്ത്ക്കന്നെ ഒക്കെ ഒരേ സൈഡ്ക്കെന്നേണ് എത്തിയത്
ആഹ് സൈഡ്ക്കെന്നേണ്
അതോണ്ട് പിന്നെ പ്രശ്നല്ല അറ ഞാന് ക്ഷെ ഇബല് ഇപ്പത്തന്നെ ഒയ്യാൻ പറഞ്ഞതാണെ ഞാൻപ്പതാ പറയേ എന്തിനാ ഓല് വെർ
തന്നെല്ലേ വെർതനെ വീട് ആ വീട്ടിലന്നെ ന്നിന്ന്കാണ്ട് നമുക്ക് വാടകന്റെ പൈസ അവ്ടെ കിട്ടീനി
അതാണേ അയ്ന് വാടകക്ക് ഓല് പോകാൻ വേറെ പൈസ തര്ന്ണ്ട് അപ്പാ പിന്നെ ഓലെ പറഞ്ഞ്ട്ടും ല്ല മ്മള് വിചാരിച്ചു ഞമ്മക്ക് ഞമ്മള വീടുമ്മ കയറ്റല്ല അത്രേന്ന് വിചാരിക്കല്ലോള്ളൂ.
ആഹ് അതന്നെ ഇത്ര വിചാരിക്കുള്ളൂ ഒരു പേടിയാണല്ലേ സാധനങ്ങള. ഇനും വലിച്ചെട്ടി കൊണ്ടോയി.
അ ഇന്റെമേ അത് പിന്നൊന്ന് വജ്ജ ക്കണംന്ന് ആലോയ്ച്ചൊക്കയാണിങ്ങള് വാടക വീട്ടി പോയിട്ട് അതും സെറ്റിൽമെന്റെയ്യണം. അത് കയിഞ്ഞിട്ട് പിന്നെ അമ്മള് ഇങ്ങട്ടും ഇങ്ങട്ടും അതാഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ വന്ന് ഇവിടെ സെറ്റപ്പ
ങ്ട്ടുംങ്ട്ടും അവ്ടെ പര് പാടിക്കെ ഇണ്ടാക്യോ ഇങ്ങളെ കൂടിയിരിക്കലോക്കെ.
ഇല്ലയ് ഞങ്ങളഅയ്ന് ഫസ്റ്റിത്തെ ഉഷാറായിട്ട് ഇണ്ടാക്കി. ഇനി അവിടുത്തത് പിന്നെ രണ്ടാമത്തെ നമ്മളെല്ലാരോടും പറഞ്ഞ നമ്മ കയ്ഞ്ഞ രണ്ട് കുടിര്ക്കലൊക്കെ പറീമ്പോ ഏത് മനുഷ്യരും ക്കും ചിന്തിക്ക വേറെ ആയിരിക്കുമല്ലോ അപ്പൊ പിന്നെ അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇണ്ടാക്ക യിട്ടില്ല ഞങ്ങള് രാവിലെ ചായ പരിപാടി മാത്ര ആക്കിആണ്ട് എങ്ങനെ.
ആഹ് മുണ്ടാതെ അങ്ങനെ ആരോടും പറാതെ അങ്ങനെ ഇര്
ആഹ് കൊറച്ചാൾക്കാരോട് വാണ്ട്യപ്പെട്ടവരോട് മാത്രം പറഞ്ങ്ങാണ്ട് രാവിലെ ചായപരിപാടിആക്ക ക്യാങ്ട്ട് കയിച്ചു.
ഏ പിന്നെ വീട്ടിന്നൊന്നും കൊണ്ടരാണ്ടാവില്ലല്ലേ ഇങ്ങളത് ഫസറ്റിതീന് കൊട് ന്നതോണ്ട്.
ഫസ്റ്റിതേനന്നെ ഒക്കെ കൊണ്ടന്നണ് പിന്നെ ഇപ്പൽ ഇൻ ക്ക് ഫിഡ്ജേന് ഇല്ലാത്തെ ഫിഡ്ജ് ചെറിയെ ഫിഡ്ജ് പയെ പേരീത്തെ ഫ്രിഡ്ജ്ന്. അപ്പൊഅത് പറ്റായിന് ആഹ് അത് പിന്നെ ഇപ്പ വെലുത് വാങ്ങി തന്ന്. പിന്നെ ഓപ്പങ് ച്ഛണ് ഇണ്ട് ഒന്ന് ഐക്കൊരു ടേബിള് വാങ്ങി തന്ന്.
ആഹ്, ആഹ് അങ്ങനത്തെ കിള്കിത്ക്കെ പിന്നെ വാങ്ങിത്തന്നുണ്ടാവും.
ത് കോറച്ചിചെ, കൊറച്ചി ച്ച് സാധനങ്ങളൊക്കെ ഉം പിന്നെ പേരീക്കില്ലേ ഏത് കുടിരിക്കലായാലും. ഓല് പേരിക്കല്ല കൊണ്ടന്നേരുല്ലോ പൊടി സാധനോ അല്ലാത്തതും പറഞ്ഞാ മതിരി ണ്ടല്ലോ അത് അരിസമാനം ഫുള്ളാണ് കൊണ്ട ഞാൻ പറഞ്നി അതൊന്ന് കൊണ്ടരണ്ട ഇന്റെ ഹസ്ബന്റും പറഞ്ഞിന്നുട്ടോ ഫസ്റ്റത്തേനന്നെ ഒന്നിന് കൊണ്ടന്ന്ക്ക്ണു ഇഞ്ഞി
ആഹ് കൊണ്ടര്ണ്ട അതിലിങ്ങള് എത്രായി താമസിച്ചിട്ട്? കൊറെ അയ്ന് അപ്പോ പയെ വീട്ടില്.
ഏ ഞങ്ങളവിടെ താമസിച്ചിട്ട് രണ്ട് വർഷേന്. ഉം രണ്ട് വർഷആയപ്പോത്തിനാണ് ഞങ്ങളെ വീട് പോയത്. അത്രായപോത്തിന പോയിട്ടോള്ളൂ. ഇന്നാലും കൊഴപ്പല്ലാതെ
ആഹ് കോഴപ്പല്ല. ഇഞ്ഞിപ്പയ്ല് റോഡ് മൊത്തത്തില് വരുന്ണ്ടാവൂലേ.
ആഹ് ഇഞ്ഞി റോഡ് മൊത്തം വരുഅയ്ലെ.
മൊത്തത്തില് വരും പ്പ ഹൈവെ റോഡായി.
അ യ് വെറോടായി ഇന്ന അയ്ക്കോട്ടട്ടോഞ്ഞാ പിന്നെ വിളിക്കട്ടെഞ്ഞി.
എങ്ങനെ.
ഞാൻ പിന്നെ വിളിക്കട്ടെഞ്ഞി അറ.
ആഹ് ഓക്കെ.